അതെ
ആ ചെറുതായിട്ടേ കേൾക്കുന്നൊള്ളൂ ഹലോ ആ ഇപ്പക്ലി അഹ് ആഹ് ആ ഇല്ല ഇപ്പം സൗണ്ട് ഇണ്ട് മഴയില്ല മഴയില്ല ഇന്ന് വെയില്. വെയിലായിട്ട് ഇങ്ങനെ കാണുന്ന്ണ്ട്.
ആഹ് പെയ്തിന്യൊ മഴ രാവിലൊക്കെ ഉണ്ടേയിന്നോ
രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയില്ലാണ്ട് ഒരു വെയിലിങ്ങനെ വരുന്ന്ണ്ട്
ആഹ്
ഉം അവിടെ എങ്ങനെ മഴ ഉണ്ടോ
ഇല്ലേ ഇപ്പ ഇല്ല. ഇവടെ രാവിലെ ഇണ്ടേയ്നി. ഇപ്പങ്ങനെ മൂടിക്ക്ണ്ട്
ആഹ് ആഹ് ഇവടെ വെയിലിങ്ങനെ വരുന്ന്ണ്ട്
ആഹ് ചായൊക്കേ കുട്ച്ച്ലെ പണിയൊ
ഓഹ് ചായുടി കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്ക്യുള്ളത് ഹ് ആക്കണം. ഉച്ചത്തേക്ക്ള്ളത് ചോറ് ഇരിപ്പ്ണ്ട്. എന്തെങ്കിലും കറി എന്തെങ്കിലും തട്ടിക്കൂട്ടണം
ആഹ്
എന്ന് ശനി ഞായറും ആയതുകൊണ്ട് ഇങ്ങനെ കൊറേശെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാ
ആ ഓ എല്ലാവർക്കും ഫ്രീ ഉണ്ടാവുമ്പോ അങ്ങനെയിരിക്കല്ലാ
ആഹ് ഫ്രീ എല്ലാവർക്കും ഫ്രീയൊന്നുമില്ല ഇന്ന് കുട്ടികള് ക്ലാസ്സിന് പോയിട്ടില്ല ഒക്കെ ജലദോഷം ആഹ് ഇതൊക്കെയാണ് തുമ്മലും അലർജി ഒക്കെ ആയിട്ടിരിക്കുകയാണ്
ആഹ് മയയൊക്കെ കൊണ്ടപ്പോ അല്ലേ
ആഹ് മഴ കൊണ്ടിട്ടൊന്നുവില്ല പക്ഷേ ഒരാൾക്ക് വന്നു എനിക്കുണ്ടായിരുന്നു പിന്നെ ചെറിയ മോന് വന്നേക്കുന്നു പിന്ന ഇപ്പോ മൂത്ത മോനും ഇന്നലെ മുതൽ വരാൻ തുടങ്ങി ഒരാ ഇ വന്നാ എല്ലാവർക്കും വരിയല്ലേ അപ്പൊ അവരുള്ളപ്പോഴല്ലേ അവരുടെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാസ്ക്കൊക്കെ കെട്ടി ഇങ്ങനെ ചെയ്യുവാ ഓരോന്ന് അപ്പോ അതിന്റെ ഇടയിൽ ഞാൻ ഫോണ് എടുത്ത് നോക്കിയതാ
ആഹ്
ഉം ഉച്ചത്തേക്ക് ഉള്ളതൊക്കെ റെഡി ആയോ
ഓ അതൊക്കെ ആയി
ഉം കുട്ടികളോ കുട്ടികളില്ലേ
ഇല്ല
ആഹ് കല്യാണം കഴിഞ്ഞിട്ടില്ല
ഉം കല്യാണം കഴിഞ്ഞിന്
ആഹ് ആഹ് അപ്പൊ ഫ്രീ ആണല്ലേ
ഓ ഫ്രീ
വേറെ ആരെങ്കിലും ഉണ്ടോ വീ
എന്തേലും ചെയ്യുന്നുണ്ടോ വർക്ക് എന്തേലും
ഇല്ല ഇപ്പൊ ചെയ്യുന്നില്ല ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു നാലഞ്ച് മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ കുട്ട ഇവിടെ ആരും ഇല്ല ഞങ്ങള് ഞാനും മക്കളും ഹസ്ബൻഡും മാത്രേ ഉള്ളൂ അപ്പോൾ നമ്മള് വരുമ്പോഴേക്കും ആറരയൊ ക്കെ ആവും വരാന് വരുമ്പളേക്ക് ഇവര് ഏ എന്താണ് ഇവര് പഠിപ്പും കാര്യങ്ങളൊന്നും പക്ഷേ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയില് പണിയുണ്ടാവും വീട് ക്ലീൻ ചെയ്യലും നമ്മ അടുക്കളയിലും രാവിലെ എങ്ങനെ നിരക്കിട്ട് പോയാലും ഇവര് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ ആദ്യം മുതല് നമ്മള് ചെയ്യേണ്ടി വരും
ആഹ് എന്തിനാ
എന്നാ അങ്ങനെ ഞാന് ബാങ്കിന്റെ വർക്കായിരുന്നു ബാങ്കിന്റെ പ്രൈവ റ്റായി ചെയ്യുന്ന വർക്കായിരുന്നു ഉണ്ടായിരുന്നത്
ആഹ്
ഈ ലോൺ സെക്ഷനൊക്കെ പ്രൈവറ്റായിട്ട് ഏറ്റെടുക്കുവല്ലോ
ആ അങ്ങനെ
ആഹ് ആഹ് അത് പ്രൈവറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് അതാണ് ആകെ ഞായർ മാത്രമേ നമുക്ക് ലീവും കിട്ടുള്ളൂ പ്രൈവറ്റ് അല്ലേ ബാങ്കാന്ന് വെച്ചാ നമ്മു ക്ക് ബാങ്ക് അവധിയെങ്കിലും കിട്ടും ഇത് ബാങ്ക് അവധി കിട്ടില്ല പ്രൈവറ്റായത് കൊണ്ട്
ആ അപ്പൊ ഒഴിവാക്കിയതാ
ആഹ് അ ങ്ങനെ ആയപ്പോ പിന്നെ നിർത്തി പക്ഷെ ഇവര് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളെ നോക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഹുസ്ബൻഡിന് ബുദ്ധിമുട്ടാവുന്നു ഹസ്ബൻഡിന്റെ ഓഫീസ് അടുത്താണ് റൂമിന്റെ അടുത്താണ് അപ്പോ അവര് എന്തെങ്കിലും ഇവരുടെ ഇവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഹസ്ബൻഡ് വേണം ഓ ഫീസിന്ന് ഇറങ്ങാന് അപ്പ അതൊക്കൊ ഓഫീസില് ബുദ്ധിമുട്ടായപ്പോ പിന്നെ അങ്ങനങ്ങ് നിർത്തി മറ്റേത് ഞാൻ ഉണ്ടെങ്കി എങ്ങട്ടേലും പോവാനോ ഇവർക്ക് കോച്ചിങ്ങിന് പോകും അതിന് വിടാനും പിന്നെ ആ സ്കൂളിൽന്ന് കൊണ്ടുരാനും അതിനൊക്കെ ഞാൻ തന്നെയല്ലേ പോകുന്നുണ്ടായിരുന്നത്
ആഹ്
അഅല്ല അവുടെ തെരക്കായിക്കുമ്പോ പിന്നെ നിർത്തി പ്പ നിർത്തി നോക്കുമ്പോളോ ബോറടിയും തോടങ്ങി നിർത്തിക്കുമ്പോ നേരം പോകുന്നില്ല പണികളൊക്കെ കഴിഞ്ഞ വെറുതെയിരിക്കയാണ്
ആ എല്ലാ വേറെന്നും ചെയ്യുന്നില്ല
ഇല്ല വേറെന്നും ചെയ്യുന്നില്ല വേറെ ഓൺലൈൻ വർക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല ചെയ്യുന്നില്ല പറഞ്ഞ ഓൺലൈൻ വർക്കൊക്കെ നമ്മൾ ഒത്തിരി നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അങ്ങനെ നമ്മള് വിചാരിക്കുന്ന പോലെ വർക്കറ്റ് ഹോ ആണ് കിട്ടേണ്ടേ
ആഹ് നമ്മക്ക് പറ്റിയത് ഒക്കെ ഉണ്ടാവില്ലല്ലേ
ആ ആ ഇങ്ങനെ ഈ സ്റ്റാറ്റസ് ഇത അങ്ങനെള്ളതൊക്കെ ഉള്ളൂ അല്ലാണ്ടല്ല വർക്കുകളൊന്നും കിട്ടുന്നില്ല ആഹ അതവിടെ മഴ പെയ്തു പ്പ ഒരു വെയിലിങ്ങനെ വന്നു തുടങ്ങിട്ട അപ്പൊ മഴ പെയ്തു
അത് വേ ഇട്ടരാള്ളതെയ്കാരം.
അതെ നല്ല മഴ പെയ്യുന്നു എത്ര പെട്ടെന്നാ വെയില് അങ് പോയി മഴങ് വന്ന് പറയാ.
ഇപ്പൊ മയന്റെ കാലല്ലേ അപ്പൊ ന്യൂസ്‌റ്റ് വേണ്ടേ കൊറച്ചൊക്കെ.
മഴയൊന്ന കൊണ്ട് ജലദോഷം ഒന്നണ്ട് മാറാതെ എങ്ങനെ നട
ആഹ് പ്പ മഴന്ന് ഏഹ
വീട്ടിലാരൊക്കെ ഇണ്ട്
ഏയ് ഞാൻ ഇപ്പം എന്റെ വീട്ടില അവിടെ ഉമ്മ ഇണ്ട് ഇപ്പ ഇണ്ട് സിസ്റ്റർ ഇണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഇണ്ട് ഒരു ബ്രദറുണ്ട്
ആ എവിടെ ഹസ്ബൻറിന്റെ വീട്ടിലോ
ഏയ് ഇന്റെ വീട്ടില്
ആ ഹസ്ബൻഡറിന്റെ വീട്ടിൽ ആരാ ഉള്ളത്
അവിടെ ഉമ്മ ഇണ്ട് ഉപ്പഇണ്ട് പിന്നെ രണ്ട് അനിയന്മാരും ഉണ്ട്
ആ ആ ഹസ്ബൻഡ് എന്ത ചെയ്യണ്
ആ വണ്ടിയിൽ പോവ
ആ ആ ആ ഇപ്പൊ നിക്കാൻ വന്നതാണോ ഇങ്ങോട്ട്
ആ നിൽക്കാൻ വന്നതാ
ആഹ് ആഹ് പിന്നെ വേറെ
ഇവിടെകുമ്പോള ഈ നേരത്തൊക്കെ വിളിച്ച് നമുക്ക് ഇതാക്കാനൊക്കെ പറ്റുള്ളൂ
അ അവിടെയുമ്പോ വേറെ എന്തെങ്കലും ചെയ്യുന്നുണ്ടോ അവിടെന്ന് എന്തേലും ചെയ്യുന്നുണ്ടോ
അല്ല ക്ലാസ്സിന് പോവുണ്ട് ഡിഗ്രിക്ക് പോവുണ്ട്
ആണോ ആഹ ആഹ അപ്പൊ രാവിലെ പോയാ വൈകുന്നേര വരു
ആഹ
ഓ ഓ
ആപോഒഴിവ് ണ്ടാവുളൊക്കെല്ലേ പറ്റുള്ളൂ ആ ഫൈൻ ഇയർ
ആ പ്പ ഇന്ന് ക്ലാസ് ഇല്ലയ
ഇല്ല ഇന്ന് ശനിയല്ലേ
ആഹ് ശനിയായിച്ചയ്തോണ്ടില്ലോ ലെ
ഇല്ല
ആഹ പേറെന്തെങ്കിലും ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ടോ
ആ ചെറുതായിട്ട് ഈ സ്റ്റാറ്റസ് വർക്കൊക്കെ അങ്ങനൊയിട്ട് പോണ്
ആഹ് ആഹ ആഹ പിന്നെ എന്താണ് ഫുഡൊക്കെ ഇപ്പൊ സ്വന്തം വീട്ടിലായതോണ്ട് പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല
ഏ ഹെ
വെറുതെരിക്കായിരിക്കും
ഫുള്ള് വെറുതെരിക്ക ഇവിടെ വരുമ്പളല്ലേ പറ്റുള്ളൂ അവിടെ വല്യ പണിയൊന്നുമില്ല എന്നാലും നമ ക്ക് നമ്മളെ പേരാ പറയുമ്പോ
ആ ആ പിന്നെ ആരും ഇല്ല കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ രാവിലത്തൊണ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഫ്രീ ആണ് കുട്ടിളും മക്കളൊക്കെ ഉണ്ടെങ്കിലല്ലേ അവരുടെ പിന്നാലെ നടന്നിട്ടും അവരുടെ കാര്യം നോക്കിയിട്ടും
ആഹ അങ്ങനെ നേരം പോവോള്ളൂ എന്ത ബുക്ക എന്ത വായിക്കലൊക്കെ ഇണ്ടാ
ഇല്ല ഞാന് പി എസ് സി തിന്റെ കൂട്ടത്ത് പോകുന്നുണ്ട് അതിന്റെ ബു ക്കെന്നെ വായിക്കാൻ നേരം കിട്ടുന്നില്ല അല്ലാണ്ട് ബുക്ക് വായന ശീലൊന്നുമ ഇല്ല
ആഹ് അല്ല ഈ പി എസ് സി ങ്ങൾ ഏത് ദിന രജിസ്റ്റർ ചെയ
ഞാന് പ്ലസ് ടു ടെൻത് ലെവലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്
ആഹ്
ഉം അതിന്റെ ബുക്ക്ന്നെ ഏ ഏതിലാണെന്നോ അതില് ഏതിലാണോ നമുക്ക് നോട്ടിഫിക്കേഷൻ പക്ഷെ നമക്ക് എലിജിബിൾ ആകന്ന് വെച്ചെങ്കിൽ അതിലെല്ലാം ചെയ്യും ഇപ്പൊ ഈ മാസം എക്സാം ഉണ്ട് എൽ ജി എസ്
ആഹ്
ആഹ് അത് ഓരോ സ്റ്റേജ ആയിട്ടാണ് അപ്പൊ അതില് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവോന്ന് അറിയില്ല വന്നിട്ടില്ലേ അതുവരെ പതിനെട്ടാം തീതിയാണ് എക്സാം വരുന്നത്
ആഹ്
ആ അതിന്റെ പഠിക്കാനുണ്ട് ഫ്രീ കിട്ടുമ്പോ അത് നോക്കും പിന്നെ ബുക്ക് വായന ടി വി വർക്കാണല്ലോ ആ പരിപാടിയൊന്നുംല്ല ഫോണിൽ തന്നെ ണ്ടല്ലോ എല്ലാം ഫോണിലും എല്ലാം കാണ ന്യൂസും കാര്യങ്ങളും പിന്നെ എല്ലാ ചാനലിന്റെയും ഫോണിൽ ഫോളോ അപ്പ് ഉണ്ട് അപ്പോ പിന്നെ എല്ലാ അതില് കാണും ന്യൂസും ഒരു വിധല്ല അതില് കാണും അപ്പൊ പിന്നെ ഫോണ പിന്നെ ടി വി ഒന്നും ആഹ് ആഹ് ടി വി ഒന്നും ഇന്ന് കാണാൻ സമയം കിട്ടില്ല ഇവര് രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ ചെയ്താൽ പിന്നെ കുറ സമം കിട്ടുമ്പോ ആ സമയം ബി എ സി എന്തേലും നോകയാ അങ്ങനെയൊക്കെ ചെയ്താ പിന്നെ ടി വി ഒന്നും കാണാൻ സമയം കിട്ടൊന്നല്ല ടി വി വെക്കാൻ തന്നെ ഏതാ ചാനലന്ന് പോലും അറിയില്ല വെക്കാറേ ഇല്ലേ വെച്ചാലല്ലേ നമ്മക്ക് എ അവെച്ചാലല്ലേ നമുക്ക് ചാനലിന്റെ ഇതൊക്കെ അറിയുള്ളൂ ഏതാ നമ്പറും കാര്യങ്ങളുംക്ക അറിയുള്ളൂ ഉം ഇവിടെ ഫുൾ ടൈം യൂട്യൂബ് അവരുടെ ഷോർട്ട് വീഡിയോസ് അവരിന്ന് ഇങ്ങനെ കാണും അവരും കൊച്ചു ടിവി ഒന്നല്ല ഇരുന്നു കാണ അവര് ഫുള്ള് യൂട്യൂബില് വൈഫൈ ഉള്ളതുകൊണ്ട് ഷോർട്ട് വീഡിയോസാണ് കാണ
ആഹ്
പിന്നെ അവരുടെ ഒരു ഗെയിം മുണ്ട് എന്തൊക്കെയ ഓരോ ഗെയിം അതൊക്കെ കാണ വെക്കുന്നു
ഉം എത്ര ആൾക്കാരാ
രണ്ട് പേര് ഒരാൾ ഒമ്പതാം ക്ലാസ്സിലും ഒരാൾ ഒരു മൂന്നാം ക്ലാസ്സിലും
ആഹ്
പിന്നെ എന്താ വേറെ എന്തൊക്ക എന്നിട്ട് എന്താ ഉച്ചക്ക് എന്താ സ്പെഷ്യല് മോള് വന്നത് കൊണ്ട് സ്പെഷ്യല ഒക്കെ ഉണ്ടാവുല്ലോ
അങ്ങനൊന്നുല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എല്ലാരും വാണം ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളു
ആഹ് ആഹ്ആ എല്ലാവരും ബാക്കിയുള്ള സിസ്റ്റേഴ്സിന്റെ ഒക്കെ കല്യാണം കഴിച്ചു കൊടു ആഹ് കല്യാണം കഴിക്കാനുണ്ട്
ആഹ് ബാക്കിയല്ലേ രതും കഴിഞ്ഞു ബ്രദറിന്റെ ഒക്കെ കഴിഞ് അവിടെ ആരുല്ലന്നിട്ട്അനീത്തി സ്കൂള് പോയതാണ് ഞാനെ ന്നെഉള്ളു
ഓ ഓ
അപ്പെ എല്ലാരുണ്ടാവുമ്പോഴ ഒക്കെ ഉണ്ടാക്കുള്ളൂ
ഞ അ ആഹ് എന്താന്നിട്ട്ന്ന് കറിയ ന്തമീം വാങ്ങിയോ
ആഹ് മീന് ആഹ്
മീനൊക്കെ കിട്ടാ കിട്ടാൻ തൊടങ്ങിയോ
അല്ല ഇപ്പൊ ഇങ്ങനെപോയി വരുമ്പോളേ പിന്നെ പണിക്കൊക്കെ പോയി വരുമ്പോ അവിടുന്ന് ന്നെവിടന്ന് കാണുമ്പോ അങ്ങനെ കൊണ്ടരും
ആഹ് ആഹ് പൊറത്ത് ടൗണിലൊക്കെ പോകുമ്പോ കാണുന്നുണ്ടാവൂല്ലേ
ആ അങ്ങനൊക്കെ വാങ്ങിക്കൊണ്ടരും ഈ ഇപ്പൊ തോട്ട്ന്ന് അങ്ങനെയൊക്കെ പിടിച്ച മീനാ എ പൊയേത്തെ മീനൊക്കെ
അങ്ങനെള്ള ഒക്കെ കയ്ക്കുവോ
ആ അങ്ങനത്തൊക്കെ കൊണ്ടരും കയ്ക്കെച്ചാ കയ്ക്ക അയ്നൊന്നും കൊയപ്പല്ല
ആ അല്ല ചെലോർക്ക് അതിന്റെ ഒരു പ്രത്യേക ചൊയല്ലേ അത് മറ്റേ ചേറിന്റെ ചൊയ പോലെ ഒരു ഇതല്ലേ ആ ചിലോർക്ക് ഞാനതില് കുഞ്ഞ് മീനല്ലേ കുഞ്ഞ്കുഞ്ഞ് മീനുകള് ഇണ്ടല്ലോ പരലോ അങ്ങനെ അങ്ങനത്തെ മീന് പരലോ അങ്ങനെ എന്തൊക്കെ ആ ആ ഐറ്റംസ് ഒക്കെ അത് കഴിക്കും ആ ചെറുതൊക്കെ കഴിക്കും പക്ഷേ വല്യ വല്ല്യമീന് കണ്ണൻ മുയ്യ് ആ സംഭവം ഒന്നും കഴിക്കില്ല അതെനിക്കെന്തോ
ഹ് ഹ്
ചൊയ തോന്നും പക്ഷെ മറ്റത് കുഞ്ഞു കുഞ്ഞ മീങ്ങള് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും പക്ഷെ വർത്താലല്ലാട്ടോ കറി വെക്കണം അത്
ഏ ഞങ്ങള് ആ വറ്ക്കാണ്
ആഹ് വറുത്ത് കഴിഞ്ഞാ അത് ഒരു ഇതില്ല കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു ഒരു എളം കയപ്പ് വരും അത്
ആഹ്
അങ്ങനെ ഇഷ്ടാണ്
ആഹ് അപ്പൊ അങ്ങനെ പോവല്ലേ
ആഹ് പക്ഷെ അത് നാട്ടിലാമ്പോഴേ അതൊക്കെ കിട്ടു അത് ഓരോ സയങ്ങളിലല്ലേ കിട്ടു ഇപ്പോഴൊക്കെ കിട്ടും അല്ലെ മഴ പെയ്യല്ലേ ഇപ്പോ
ആ ഇപ്പോളും കിട്ടും വെള്ളൊക്കെ വറ്റുന്ന ടൈമിലൊക്കെ
ആഹ ആഹ ഈ സമയത്ത് കിട്ടുന്ന കിട്ടുന്നതേ അറിയുള്ളൂ പിന്നെ വെള്ളം വറ്റു പിന്നെ കുളൊക്കെ വറ്റിക്കുന്ന സമയത്ത് പിടിക്കും അപ്പൊ ചെ ചെറുത് കിട്ടില്ല അപ്പൊ ഈ പരല് കിട്ടില്ല
ആഹ് അപ്പൊ വലുതേ ഉണ്ടാവുള്ളൂ ഇപ്പൊ പിന്നെ പുടിക്കാനും ടൈമിലേ ചെറുതുങ്ങളെ ന്നായ്ക്കോട്ട്
ഹലോ ആ വിളിച്ചേ ഓക്കെ